ഹലോ
എന്താ പണി
പണിയൊന്നുല്ല ഇവിടെ കടക്ക്ന്ന്
ഏ ചായിം കടിയൊക്കെ ആയാ വൈന്നാര ചായണ്ടാ
വൈന്നാരച്ചായ ഞാനങ്ങനെ കുടിക്കലില്ല വീട്ടിലുള്ളോര് കുടിക്കും ചായ നിർബന്ധല്ല ആഹ് മോനുണ്ട് മോ ഒറങ്ങുണു ഉം ആ ചെർ ച്ചൊരാളന്നെള്ളൂ മൂന്നര വയസൊക്കെ ആയിണ്ട്പ്പൊ മോനൊറങ്ങാ മോന മോളാ
മോനാണ്
ആഹ്
ആഹ് ങ്ങക്കോ
മോനന്നെ
ഏഹ് ഇൻക്കൊരാളൊള്ളൂ ഉം പിന്നെ എന്തേയ്ന്ന് ഇന്ന് പരിപാടി സ്കൂളൊന്നും ഇല്ല്യല്ലോ സ്കൂൾണ്ടേയ്ന്നാ
ഇല്ലല്ല മോനും അംഗനവാടി പോവേര്ന്ന് ഇപ്പൊ പോയിട്ടില്ല
ഏ നാളഞ്ഞി ഇപ്പൊ പോളിയോല്ലേ
ആഹ് നാളേണ്ലേ
ആഹ് നാളെ മെസ് ഗ്രൂപ്പില് ഇങ്ങനെ മെസ്സേജ് വന്ന്ക്ക് പോളിയോ ആണ്ന്ന് ഞാറാഴ്ച്ച
ഞങ്ങൾ ടീച്ചറൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല
ഏ അത്‌ ചെൽപ്പോ ഇന്ന് പോവാഞ്ഞീട്ടാവും ഇന്നാവും ചെൽപ്പോ പർഞ്ഞിട്ട്ണ്ടാവാ അല്ല ഇങ്ങ ആ കുട്ട്യാൾക്ക് ഇട്ക്കാനാല്ലോല്ലേ അഞ്ചയ് സ് വരെള്ള കുട്ട്യാൾക്കല്ലേട്ക്കാ ങ്ങള് ഇട്ക്കല്ണ്ടാ അതൊക്കെ
ഞാൻട്ക്കലുണ്ട് എല്ലാം രണ്ടര ആഹ് കുത്തിയപ്പൊ കൊറച്ചൊക്കെ എടുത്ത് ഇനി എത്ര വയസ്സിലാണാവോ രണ്ടര വസ്സ്‌തെ കഴിഞ്ഞു ഒന്നര വയസ്സാ രണ്ടര വയസ്സാണല്ലോ ഇപ്പൊ കഴിഞ്ഞ്
ഉം ഒന്നര വയസ്സില്ണ്ട് ഒന്ന് പിന്നെ അഞ്ചു വയസ്സിലൊള്ളൂ
ആഹ് അപ്പൊ ഞാൻ അതന്നെട്ക്കാനൊള്ളു
ആഹ് ചെലോരൊന്നും അത് എടുക്കൂല അത് ഇട്ക്കണം പക്ഷേ ചെലോ ഓര് പറയ്ണെന്താ ച്ചാല് അത്‌ട്ത്ത്കഴിഞ്ഞാല് അസുഖങ്ങള് വരും
ഉം അങ്ങനെന്ന്ണ്ടെങ്ങെപ്പോ അവരിങ്ങനെ ചെയ്യാൻ നിർബന്ധം പറയിലല്ലോ
അത് ഈ രോഗങ്ങൾക്കെതിരെയുള്ള കുത്തിവെപ്പാണ് അത് നിർബന്ധായിട്ടുട്ക്കണം ചെറിയ കു കുട്ടികൾക്കൊക്കെ മഞ്ഞപ്പിത്തൊക്കെ വന്നയ്ഞ്ഞാല് ആകെ കുടുങ്ങൂലെ ഉം അവിടെ ഇന്റെ ഹസ് ഞാൻപ്പ ഇന്റെ വീട്ടിലാണേ അവടെ സമ്മയ് ക്കൂലട്ക്കാന് സു കുത്തിവെപ്പൊക്കെട്ക്കാൻ പോകുമ്പോ പറിം വേദനാവൂലേ ചെറിയ കു ട്ടി അല്ലേ ഞാനാവൊന്നും കേക്കൂല ഞാൻ ഒറ്റക്ക് പോവും ഉം
ആഹ് ഞാൻ ഇന്റെ വീട്ടില് കൊഴ്പ്പല്ല എല്ലാ കുത്തിയപ്പോ അതിനൊക്കെ പോയെടുക്കണം
ആഹ് ഇന്റെ വീട്ടിലും അങ്ങനെത്തന്നെ ഈ ഇവനാണെ ന്നുണ്ടെങ്കി കൊറച്ച് നേരത്തെ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുന്നേ പറഞ്ഞിക്കണ് എന്തായാലും പ്രതിരോധ കുത്തിവയെ്പുകളൊക്കെ എടുക്കണംന്ന്
ആ അതെടുക്കാണ് അത് നിർബന്ധമാണ് പിന്നീടാണ് മനസില-
അതെ എന്ത ഈ ഡെങ്കിപ്പനി പിന്നെ അങ്ങനത്തെ പഴയ രോഗങ്ങളുണ്ട് ട്ടലോ
ആഹ അതപോലെ പിന്നെ ഒരു പനി വന്ന് ഒരു- പനി വന്നാൽ തന്നെ അവർക്ക് പ്രതിരോധിക്കാനുള്ള ഇത്ണ്ടാവൂലേ കുറവായിരിക്കും ചിപ്പള്ളടുത്തിയില്
ആണ്
അതെ
ഉം അതൊക്കെ എടുക്കേണ്ട സമയത്ത് എടുത്ത ആണ് കഴിഞ്ഞില്ല ആ നേരത്തോട് നേരം വരേണ്ട ഒരു ബുദ്ധിമുട്ട്
ആ പിന്നെ ഞാൻ
പിന്നെ അത് കഴിഞ്ഞോ ശരി സാധാ പോലെ ചിലർക്ക് ഇവന് അങ്കനവാടി- കുറേ പോവാണ്ടിട്ട് ഞങ്ങൾക്ക് അവിടെ-
ആഹ
ഞാൻ എന്ത്‌ ചെയ്യും അവിടക്ക് പോകും ഓ നടക്കും രണ്ടനായിട്ടള്ളൂ എന്നാലും നടക്കും എന്നിട്ട് വരുമ്പോ ടീച്ചർ പറയോ ഇങ്ങൾ നല്ലോ നടത്തിച്ചു കൊണ്ടേയിക്കോളി എന്നാല് മരുന്ന് അങ്ങട്ട് എല്ലോടത്തക്കും ആയാ പിന്നെ വേദന വല്ലാണ്ട് ഇണ്ടാവൂില്ല മരുന്ന് കൂടിക്കുമ്പോഴാണ് വേദന വരിക അപ്പൊ ഞാൻ എന്ത് ചെയ്യും അവിടുന്ന് ഇങ്ങട്ട് നടത്തി കൊണ്ടുവരും നല്ലാണ്ട് ഓടിക്കും മണ്ടിക്കും
ആ അനി ഒന്നര വയസുള്ളപ്പോ ഉള്ള കുത്തിയപ്പ ഉണ്ടല്ലോ ഒരുകാലേ രണ്ട കൈ- അതാാണ് കുറച്ച്- വേദനയും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികൾക്ക് ഒന്നര വയസങ്ങുള്ള അതെനിക്ക് ഇപ്പോഴും-
തോന്നുന്നു കണ്ണുക്ക് നോക്കി ഓള് ഓളിക്കുമ്പോ-
നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു
ആഹ ആ അത് വേദ ഇണ്ടാവും അതതിനന് ഒന്നുകിടെ അന്തം വെച്ചല്ലേ
ആഹ അതാണ്
വേദനകളൊക്കെ അറിയാനായില്ലേ അതാണ് മറ്റേത് പറഞ്ഞാൽ വേ വേദന ഉണ്ടാവകുമ്പോഴത്തെ പ്രശ്നള്ളു പിന്നെ അത് ശരിയാവും ഇത് അത് ആലോചി കരയൂ
അങ്ങട എന്താ ഉച്ചക്കൊക്കെ ചോറിനൊക്കെ കറി
ഉച്ചക്ക് നെയച്ചോറും- ഉം എറച്ചറിക്കറി വച്ച്
അവിടെ വീട്ടില് നിങ്ങള് വല്യ ഫാമിലിയാ
അല്ലല്ല വലിയ ഫാമിലി ഒന്നുംല്ല ഇവിടെ - ഉപ്പയും ഉമ്മയും പിന്നെ അനിയൻ അല്ലല്ല അപ്പ- സെപ്പറേറ്റ് ആവും പക്ഷെ ഇതായിട്ടില്ല സ്ഥലം കൊടുത്ത് വച്ചേക്കുവാ - ആന് ഇവിട അന് രണ്ട് മക്കള അഞ്ഞള്ളോ രണ്ടാം കുട്ടികള് ആ- കല്ലിയാണം കഴിഞ്ഞപ്പോഴാണ ഒരു മാറാനൊരു- നോക്കന്ന് കാരണം സൗകര്യ കൊറവുണ്ടെ അവര് കൊഴപ്പൊന്നില്ല കേട്ടാ പെണ് കൊഴപ്പൊന്നില്ല പക്ഷെ വട്ട സൗകര്യം കുറവാ രണ്ട് റൂമന്നെ ഉള്ളൂ
അപ്പ ഉമ്മ ഉമ്മ ഇപ്പ ഇല്ലയേ
ആ അമ്മയൊക്കെ ഉണ്ട് അവര് ഹാളില് കൊടുക്ക
ആ അതൊരു ബുദ്ധിമുട്ട് അവിടെ ഞങ്ങളോ അവിടെ എന്റെ വീട്ടിലോ എറെ വീട്ടിൽ- വീട്ടിലല്ല ഹസ്ബൻഡിന്റെ വീട്ടിലും അങ്ങനെ തന്നെ അവിടെ നാല് ആൺ കുട്ടികളാ നാല് ആൺകുട്ടികള് ഒരു രണ്ട് റൂമൊള്ള് അവിടെ
ആഹ് അതെയോ
ഉം ഉം അപ്പൊ ഒക്കെ അതിന്‌ ഒരു ഒക്ക ഒപ്പപ്പോ ഒള്ളവരാണേ
ആഹ്
ഒപ്പപ്പല്ല ഒക്കെ രണ്ട് വയസ് രണ്ടര വയസ്സ് ഒന്നര വയസ്സ് വ്യത്യാസം ഉള്ളു നാലും അപ്പൊ ഞങ്ങള് എന്താ വേണം വരുന്നേന് മുന്നേ തന്നെ വേഗം നോക്കണം വന്ന് കഴിഞ്ഞിട്ട് പോയി പോവാൻ അങ്ങനെ പെട്ടെന്നൊരു പറ്റൂലല്ലോ
ആഹ് കല്യാണം കഴിഞ്ഞല്ലോ
കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം ഒരാൾക്ക് നോക്കണേയുള്ളൂ
ആഹ് അതിന് തന്നേ മുന്നേ മാറണം എന്നല്ലേ ആഹ് ശരിയാണ്
ആഹ്
ആഹ് അപ്പൊ എല്ലാരും ഒരുമിച്ചാ കിടക്കുക അവിടെ അനിയമാരൊക്കെ
അല്ല അതിങ്ങനെ അതായത് അച്ഛനും അമ്മയും ഹാളില് കിടക്കും പിന്നെ രണ്ട് അനിയന്മാരും ഒരുമിച്ച് ഒരു റൂമില് കിടക്കും ഒരു കട്ടിൽമേൽ ഒരാളും അടിയിലും ഒരാളും ആയിട്ട് കിടക്കും പിന്നെ ഒരു എടനാഴിക പോലെ ഒരു സ്ഥലവുണ്ട് അവിടെ മറ്റേയാളും കിടക്കും അങ്ങനെ
ശരി ഉം ഇവിടെ ഇവർക്ക് റൂമില് കിട ക്കണ വല്ല്യ താല്പര്യമില്ല അവര് മുന്നേ ഒരു അനിയന്റെ കല്യാണം കഴിയണേ മുന്നേ ഒരു ഹാളില് തന്നേ കിടക്കും ഒരു റൂമ് ഒഴിഞ്ഞ് കിടന്നാൽ അവര് കിടക്കൂല അവർക്ക് നിലത്ത് തന്നെ കിടക്കണം കട്ടിൽ മേൽ കിടന്നാല് പറ്റില്ലാന്ന് പറഞ്ഞിട്ട്
അത് പിന്നെ ഒരു പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആകും അത് അമ്മയും അച്ചനും ചെലപ്പോ അച്ഛൻ സിറ്റ് ഔട്ടില നടക്കും
ഉം എന്റെ വീട്ടില് രണ്ട് റൂം ഒഴിഞ്ഞെടുക്കാറില്ല ആരൂല്ല
ഇവിടെ എന്റെ വീട്ടില അങ്ങനെ ഞങ്ങള് മൂന്ന് മൂന്ന് മക്കളാണ് മൂന്നാക്കും മൂന്ന് റൂമുണ്ട് പിന്നെ ഒരു സി പിന്നെ ഒരു വർക്കേരിയ പോലത്തെ ഒരു റൂമുണ്ട് അപ്പൊ ഇനിയിപ്പോ മൂന്ന് റൂമുള്ളൂ അപ്പൊ ഞാൻ എല്ലാർക്കും റൂ ആയി ഇനി ഇപ്പൊ അമ്മേം അച്ഛനും ഇപ്പൊ റൂമില് കെടക്ക്ണ്ട് അനിയമാരെ കല്യാണം കഴ്യാത്തൊണ്ട് പിന്നെ ഞാൻ വരുന്ന സമയത്ത് ചെറിയ അനിയ ഹാളിക്ക് പോകും ഹാളില് സോഫേൽ കെടക്കും ഞാൻ വരുമ്പോ ആഹ് അങ്ങനെ ഒഴഞ്ഞരും റൂം ഒഴിഞ്ഞരും എന്റെ റൂമല്ലേ ഇനിയിപ്പോ ഒരാ രല രണ്ടാളും കല്യാണം കഴിഞ്ഞ എന്തായാലും ഇപ്പൊ അച്ഛനും അമ്മേം വർക്കേരിയ്ക്ക് പോകേണ്ടി വരും
ആഹ്
അല്ലാഞ്ഞ ബെഡ്റൂം ആയി കഴിഞ്ഞാൽ പിന്നെ ഒഴിഞ്ഞരൂലല്ലോ
അത് ശരിയാണ്
അനിയന്മാര് ഒറ്റയ്ക്ക് കെട ക്കണമാരിയല്ലല്ലോ പിന്നെ കല്യാണം കഴിഞ്ഞിട്ടെന്താലും അപ്പൊ എക്കെ വാതിലൊക്കെ വെച്ച് റെഡി ആക്കി വാതില് ഇല്ലായിരുന്നു ഒരു വാതിലും ഇല്ലായിരുന്നു ഹാള്ന്ന് ഇങ്ങട് കേറുന്നോടത്താണ് വർ അപ്പൊ ഹാളന്ന്ട്ത്ത് കേറുന്നോട്ത്ത്ക്ക് വാതിലല്ല്യ അടുക്കളയൊക്കെ കേറുന്നോട്ത്ത് വാതിലുണ്ട്ന്ന് അങ്ങനെ ഇവർക്ക് കെ ന്ന് പറഞ്ഞങ്ങാണ്ട് അങ്ങനെ വാതില് റൂ ഒരു റൂമില് വാതിലല്ലായിരുന്നു അപ്പൊ അത് വെച്ച കൂട്ടത്തില് ഇതും ആണ്ട് റെഡിയാക്കി
ആഹ
ഉം അങ്ങനെ ആണ്ട് റെഡിയ ഒക്കെ ഓരോന്നാട്ട കഴിഞ്ഞ ആ നാട്ട കഴിഞ്ഞിട്ടേ
ആ ആ
അങ്ങനെക്കെയു ഇനിയിപ്പോൊ രാ ആ രാ ഇത്രരിക ഇപ്പോ നയിച്ചോറ് ഉണ്ടാവ കക്കാറല്ലേ
ആഹ്തണ്ട് അപ്പ വീട്ടില് ചെലവൊക്കെ ഇങ്ങനെ എല്ലാരും കൂടിയിട്ട് അതോ
ഇപ്പൊ അമ്മയും അച്ഛനും ഉള്ളത കൊണ്ട് പിന്നെ എവിടെ ഹസ്ബൻഡന്റെ വീട്ടിലോ
ആഹ ആഹ
അവിടെ അങ്ങനെ ഉം അവിടെ എല്ലാരും പഠിക്കവാണോരാ അപ്പൊ ഓരോരുത്തരും ഇങ്ങനെ പണി മാറ്റി വരുമ്പോ എന്താ വേണ്ട വെച്ച് വിളിക്കും അപ്പൊ ഓരോരുത്തരോടും ഇങ്ങനെ ഓരോന്നൊക്കെ പറയും
ആ
എല്ലാരും അങ്ങനെ എല്ലാരും പാട്ടട്ട് കൊണ്ടുവരും
ആ
കൊണ്ടന്നേൽ എന്തേലും ഇല്ലാതുണ്ടെങ്കി അടുത്താളെ വിളിച്ച് പറയും
ആ ആ ഒരാള് തന്നെ ആക്കുമ്പോളാണ്
ആഹ എന്റെ അമ്മ കയ്യൂല നമ്മളെ കൊണ്ട് കയ്യൂല
ആ് ഇല്ലവിടെേ അ തന്നെ ഇട്ടെ ഞാ സധങ്ങൾ ഒരു മാസ സാധനങ്ങള ഒഴിച്ചുെങ്കിൽ അവര് കരു ബില്ലും ഗ്യാസും അങ്ങനെ തെയ
ആ അതന്നെ നടക്കൂള്ളൂ ഒക്കെ ഒരു ഇപ്പൊ ഓരോ ഈക്വലില് പോവുക എല്ലാർക്കും ഇല്ല ഓരോരോ
കല്ലു അങ്ങനെണ്ടാവും അത് ഞാൻ ചെയ്യണില്ലേ അവര് ചെയ്യ അങ്ങനുള്ളർത്ത എന്ത് ഞമ്മളക്ക ആഹ അവ അത്ര ഉണ്ടാകുമ്പോ കുഴപ്പമില്ല അപ്പൊ ഭാര്യമാരൊക്കെ ഓടി വരുമ്പോ ഞമ്മക്ക് എനിക്കായാലും തോന്നും അവരൊക്കും തോന്നും ഉ ആഹ മടിയ
ആഹ ഓരോടെ ഇപ്പോ വിളിച്ച വച്ച് പറയാന ഞമ്മക്ക് മടിയാ സാധനങ്ങൾ കൊണ്ടുവരാന് ആഹ അപ്പൊ നമ്മക്കിപ്പൊ അടുക്കളേല് കേറുമ്പോ നമ്മളല്ലാ അപ്പൊ ഞമ്മക്കല്ലേ ഇല്യാത്തത് എന്താന്ന് അ കുള്ളൂ അപ്പൊ ഞമ്മക്ക് നമ്മള എങ്ങനെ ഓരോടക്കെ വിളിച്ച് പറയാ ആഹ അങ്ങനെ ഉ ഇപ്പൊ നാളെ ഞായറാഴ്ചല്ലോ ഇന്ന് നാളെ ചെയ്തിട്ടില്ല നല്ല വേലയാന്നു
ആഹ് ഇന്ന് ഇവിടെ മഴയുണ്ട് വെയിലുംണ്ട് ഇടക്ക് മഴ പെയ്യ
ഏ ഇന്നലെ അവിടെ അങ്ങനെന്നു ഇടക്കിടും ആലാം പെയ്യും
പക്ഷെ ഇന്നലത്തെെ അപേക്ഷിച്ച് നോക്കുമ്പോ ഇന്ന കൊറച്ച് വെയിലുണ്ട്
ആഹ് ഇന്ന് ഇവിടെ പെയ്തിട്ടന്നല്ല തിരുമ്പിയതൊക്കെ രാവിലെ ഇട്ടിട്ട് ഞാന് ഒരു മൂന്നണി ആക്ക ആയപ്പോത്തി എടുത്തച്ച് ഒണങ്ങി
അ ശെരി
ആഹ് പിന്നെ നാളെപ്പ ഞായറാഴ്ചല്ലേ എടീം പോവാണ്ടാ
ഇല്ലല്ല ഞാ ഞായറാഴ്ച ഒന്ന് ഓടുമ്പോ ഒന്നല്ല പിന്നെ വർത്ത ഇല്ലല്ലാ ഇണ്ടാവും മുഹർറം അവസാനത്തോടൂടി ണ്ടാവുള്ളൂ.
പക്ഷെ ഞങ്ങള ആ ഇല്ല ഉം
അങ്ങനെയാണ്
ഉം നിങ്ങളന്നാലേ വെർതെ ഇരിക്കുമ്പോ ഇങ്ങനെ വിളിക്കി ഞാനാണ്ട് വിളിക്കാൻ കാത്തിക്കല്ലേ
ആഹ വിളിക്കണ്ടേ ന്നാ ശരി ഞാൻ പിന്നെ വിളിക്കണ്ടട്ടാ ആ ശരി